ഹലോ എന്തെടുക്വാ?
ഞാൻ കൊറച്ചു വായിച്ചു കൊണ്ടിരിക്കയാരുന്നു.
ഉം ട്യൂഷനൊക്കെ തുടങ്ങിയോ അവിടെ?
ട്യൂഷന് പിള്ളാരൊക്കെ, തൊടങ്ങി. ഞാനതിനെകുറിച്ച് അന്വേഷിച്ചില്ലാട്ടോ. സത്യ വെച്ചാ പിള്ളേർ എവിടെയും ട്യൂഷന് ഞാൻ വിടാറില്ലേ. ആഹ് ഞാൻ തന്നെ അത്യാവശ്യം പഠിപ്പിച്ചങ്ങ് വിടത്തേ ഒള്ളു.
അതാ നല്ലത്, നമുക്ക് അറിയാങ്കില് വിടാതിരിക്കുന്നതാണ് ബെറ്ററ്.
ആഹ് ച അവിടെ വിട്ടാലും നമ്മൾ ഇവിടെ വരുത്തി കുറച്ചു നേരം നമ്മൾ ഇരു ത്തി പഠിപ്പിക്കണോന്നെ, ട്യൂഷന് വിട്ടാലുവേ. ആഹ് അതുകൊ ആ നമ്മ റിസ്കാ നമ്മൾ കൊണ്ട് വീടുക വിളിച്ചോണ്ട് വരണം. പിന്നെ, അങ്ങനെ ഞാൻ ട്യൂഷന് ഞാനിതുവരെ പിള്ളാരെ വിട്ടിട്ടില്ല. എനിക്കതിനോട് വല്യോരു താല്പ് ഇല്ലാത്ത ഒരു സംഭവാ. വന്നാലും,
രണ്ടു പേർക്കൂടെ രണ്ടു പേർ കൂടെ സ്കൂൾ തുറന്നൊക്കയാവുമ്പോഴത്തേക്കും നല്ല ചിലവായിരിക്കും അല്ലേ?
പിന്നില്ലേ രണ്ടു പിള്ളേർക്ക് നല്ല ചെലവാ. അവർക്ക് ടെസ്റ്റ് പുസ്തകം മേടിക്കാനുണ്ട്. ബാഗ്, കൊട, ഒന്നോട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിക്കണ്ടേ.
പണ്ടാണെങ്കി നമ്മള് ഒരു ബാഗ് മേടിച്ചു കഴിഞ്ഞാ, അത് നാല് വർഷൊക്കെ യൂസ് ചെയ്യും, കഴുകി.
സത്യം അല്ലങ്കി നമ്മട മൂത്തയാളുടെ ബാഗായിരിക്കും എളേയാക്കു കൊടുക്കണേ അല്ലെ.
അതെ, അതെ, അതെ.
ആഹ് അങ്ങനെയൊക്കെയായ്
അയ്യോ ഇപ്പൊ അതൊന്നും പറ്റത്തില്ല. ഇപ്പം അങ്ങനെ കൊണ്ടു പോകുന്നതിന്റെ മാത്രമല്ല, അത് പിള്ളേരുടെ കുഴപ്പമല്ല. ഇപ്പൊ ഒരു ബാഗ് നമ്മള് ആറു മാസം യൂസ് ചെയ്യാൻ പറ്റ ത്തുള്ളൂ മാക്സിമം. ഡെയിലി യൂസ് ചെയ്യത്തില്ലേ സ്കൂളില്.
അതെ അതുമല്ല. പണ്ടത്തെ പോലത്തെ പുസ്തകങ്ങളാണോ? ഇപ്പൊ എന്ത് പുസ് പുസ്തകങ്ങളാ ആ ബായ്ഗിലെ പുസ്തകം വെച്ചോണ്ട് പോകുമ്പോൾ ആ സ്റ്റിച്ചൊക്കെ പെട്ട് ട്ടന്ന് പൊട്ടിപ്പോകും. തോളേൽ
ആറു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനും പറ്റത്തില്ല. എല്ലാം അതുപോലെ തന്നെ. നേരത്തെ ഒരു ബോക്സ് മേടിച്ച ഴിഞ്ഞാൽ ഒരു ഒരു വർഷം എന്തായാലും കൊണ്ടുപോകാൻ മാക്സിമം പറ്റും.
മാക്സിമം. ഇപ്പൊ പിള്ളേർ കൊണ്ടുപോകത്തില്ല അവരിച്ചിരി പൊട്ട് ട്ടിയ പിടി പിള്ളാർക്ക് കൊണ്ട് പോകൂല്ല. അതാണ് പണ്ടത്തെ കാലത്ത് പൊട്ടിയാലും, ബോക്സ് ഇല്ലേലും പിള്ളാര് കൊണ്ടുപോകും. കൈ പിടിച്ചിട്ടാണേലും കൊണ്ടുപോകും.
ഇപ്പൊ കുട്ടികള് എന്താ തന്നെ ഓർഡർ ചെയ്യുവല്ലേ.
അത് അത് നേരുവാട്ടോ. ഓൺലൈനിലേക്ക് കയറുക. അത് ഇഷ്ടോള്ള സാധനം അവരങ്ങോട്ട് പൈസയോ അ അതിന്റെ ബുദ്ധിമുട്ടോ, അതിൻ്റെ കാശ് എങ്ങനെ പൈസ പേരൻ്റ്സ്, ഉണ്ടാക്കും എന്ന് പിള്ളേര് ചിന്തിക്കണില്ലേ.
അത് അവരുടെ പ്രോബ്ലം അല്ല. അതിപ്പോ എല്ലാ പിള്ളേരും, ഇപ്പ കൂടുള്ള പിള്ളേര് അത ത്യാവശം ഇച്ചിരി നല്ല റിച്ചായിരിക്കും. അവര് ഡെയ്‌ലി വേറെ വേറെ സാധനങ്ങള്, കൊണ്ടുപോകും. അന്നേരം കുട്ടികൾ അത് ചിന്തിക്കത്തില്ലല്ലോ. അവരുടൊപ്പം അവരത് വാങ്ങി അതുകൊണ്ട് എനി ക്ക് അത് വാങ്ങിക്കണം എന്നുള്ളൊരു ത്രില്ല് ആയിരിക്കും അവർക്ക്. അവര് വേറൊന്നും ചിന്തിക്കുന്നില്ല.
ഉം.
ആഹ്.
പിന്നെ എല്ലാവരും പേരൻസിന്റെ കയ്യിലുമുണ്ട് ഈ പിള്ളേര് പറയുന്ന സാധനം നമ്മളു തന്നെ വാങ്ങിച്ച് കൊടുക്കുവാ.
ശരിയാണ്
ഇന്നെയ് ഇപ്പത് വേണ എനിക്യ ഇന്ന കളറുള്ള ഇപ്പൊ ബാഗ് മേടിക്കല് ബ്ട്ത്തെ കുട്ടികൾ പറയ്ണെ എൻ്റെ ഡോറാബുജിയുടെ ബാഗ് മതി അല്ലെങ്കിൽ ലബൂബിടെ ബാ ക്മതീന്ന് പറയ്മ്പോ നമ്മളതന്വേഷ് ച്ച് മാങ്ങിച്ച് കൊടുക്കുവാ എന്നാ ഇല്ല നംക്കൊള്ള ബായും കൊണ്ട് പോയാ മതീന്ന് നമ്മളും പറയുന്നില്ല
ആണ് ഇപ്പം ഒരുപാട് പേര് ഇയൂ യൂട്യൂബില് തന്നെ നോക്കി കഴിഞ്ഞ യ്ഞ്ഞാലേ ഇപ്പം ഷോ സൊക്കെ കാണുമ്പം ഓരോര്ത്തര് പറയത്തില്ലെ ഇന്റെ കുട്ടിക്ക് ഇന്നത് വാങ്ങിച്ച് കൊടുത്തു ഓന് ഭയങ്കര സന്തോഷായടി കാണുമ്പ അവർക്ക് അവരും വിചാരിക്കുന്ന എന്റെ അമ്മക്ക്യും വാങ്ങിച്ചു തരാൻ പറ്റും ല്ലെ അച്ഛനും വാങ്ങിച്ച് തരാൻ പറ്റും എന്നുള്ള ചിന്തയാണ് അത്പോലെ ന്നെ ഫുഡ് ടായാലും പ്പം പൊർത്ത്ന്ന്
കഴിക്കുന്നതാണ് ഏറ്റവും അവർക്ക് നല്ലത് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങള് വേണ്ട
മ്മ് പേരുവാ
ഇപിടെ വെജിറ്റബിള് വെച്ചൊക്കെ എന്തെങ്കിലുക്കെ ഇണ്ടാകുമ്പോ അപ്പറത്തൊക്കെ ആയലെ ചേട്ടന്റെ കൊച്ച്ങ്ങളൊക്കെ ആണെങ്കിൽ വെജിറ്റബിള് ഒന്ന്വെച്ചാൽ തൊടത്തില്ല അവർക്ക് ഫുള്ള് ഈ വർത്തത് പൊരിച്ചത് അങ്ങനെയൊക്കെള്ള സാധനങ്ങള് ബേക്കറി ഐറ്റംസ്
ക്രിയേറ്റംസ് ഇതക്ക അപ്പിഇത് കുട്ടിയേൾടെ ആരോഗ്യത്തിലത് ബാധിക്കിന്ന് അവര് ചിന്തിക്ക്ണില്ല ആസമയത്തെ
ഇപ്പ അഞ്ചില് പഠിക്കുന്ന കൊ ച്ചിനെ കണ്ട്യ്ഞ്ഞാ മൂന്നിലോ രണ്ടിലോ ഒക്കെ ആന്നേ തോന്നിക്കത്തുള്ളൂ
ആഹ്
ചെല പിള്ളേരെ കണ്ടഴിഞ്ഞാ അങ്ങനെ പറയത്തില്ല എട്ടോ പയങ്കര പ്രായം തോന്നിക്യുഅതില്ലി ഫാസ്റ്റ് ഫുഡ്ഡിന്റെക്കെ കഴി
ആഹ് ഫാസ്റ്റ് ഫുഡിന്റെ ചെലപിള്ളർക്ക് ഓവർ വെയിറ്റും ആഹ് അത് ഈ വർത്തതും പൊരിച്ചതും തന്നെ കഴിക്യുന്നു അത് കൊണ്ടാന്ന് വെച്ചോ
ആഹ് ന്ന് പണ്ടാന്നെങ്കി പെൺപിള്ളാരെ എട്ടാം ക്ലാസ് ഒര് ഒമ്പതാം ക്ലാസ് ഒ ക്യാവുമ്പത്തേന് ഈ പീരീഡ്സ് ആകത്തുള്ളൂ ഇപ്പോ അങ്ങനെ എല്ലല്ലോ ഇയ്യോപ്പാ നാലാം ക്ലാസ് പഠിക്കുന്ന കൊച്ചും പീരീഡ്സ് ഒക്കെ ആകും പെട്ടെന്ന് അത് ഈ ഫുഡിന്റെ എക്കെ ആയിരിക്കു ലൈഫ് സ്റ്റൈല് വ്യായാമു ല്ല ഉം അതെ ആഹ് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ കൊച്ചിങ്ങക്ക്
പിന്നില്ലേ ക് ഓടിച്ചാടി നടക്കേണ്ട ആ പ്രായത്തിലാ കുട്ടിടെ ആഹ് ഇവർക്ക് ഇതിനെ കുറിച്ച് എന്താന്ന് അറിയില്ലാതെ നമ്മളൊക്കെ എത്രയാ എട്ടാം ക്ലാസ്സിലല്ല ഒമ്പാം ക്ലാസ്സിലത്തുമ്പോൾ നമുക്ക് ഒരു അറിവ് കിട്ടൂലോ കുട്ടികൾക്കെയ്
ആഹ് എട്ടാം ക്ലാസ്സിലായിരുന്നു ഞാനും
പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഇപ്പ ആറാം ക്ലാസ്സിൽ വെച്ച് കൊച്ചിനായില്ലെങ്കി പേരൻസ്ൻ ടെൻഷ്നയ്യോ അപ്പർത്തെ പിട്ടെ കുട്ടികൾക്കായി ആഹ് എന്നെല്ലാം പറഞ്ഞ്
ആഹ് ആണ് പ്പന്താണ് ഈ ഫാസ്റ്റ് ഫുഡക്കെ കഴിച്ച ഴിച്ച് പെൺ പിള്ളേർക്ക്പ്പോരോരോ അസുഖങ്ങളാ
ആഹ് അതുവല്ല ഇവയർന് പെഅത്തമ്മളെ കണ്ടിട്ടില്ലേ ഭക്ഷണം കഴിച്ചാൾക്കാരു മരിക്കുന്ന നമ്മള് വാർത്ത കേട്ടിട്ടില്ലേ
ആഹ് ആഹ്
അതൊക്കെ പണ്ട് കാലത്ത് എവിടെലും കേക്കാനുള്ള കാര്യാര്
ഇല്ലാ ഇപ്പം ഭയങ്കരതാണ് എന്നുവച്ചാ ഷവർമ്മ അൽഫാമ് അങ്ങനെക്കെ കഴിച്ച് ആഹ് പിറ്റേന്ന് ദേഹം കുഴഞ്ഞ് വീഴ്വക്കെ ചെയ്യുന്നത് ഇപ്പൊ സ്ഥിരവാ.
സ്ഥിരവാ എന്നാ അത് കഴിക്കുന്ന ആൾക്കാര് പിന്നെ നിർത്തുവോ, അതുഇല്ല. വീണ്ടും അത് തന്നെ വാങ്ങി- ച്ച് കഴിക്കുന്ന്. ഇത് തന്നെ നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നേന്നല്ലേ.
ഇപ്പ നേരത്തെ ആണെങ്കിൽ ജംഗ്ഷനിൽ ഒന്നോ ഒരു കടയും കാ ഒന്നോ രണ്ടോ കടയൊക്കെ കാണ ത്തൊള്ള് ഇതിന്റെ തന്നെ ഇപ്പൊ തുരുതുരാ
ആം തുരു തുരാ കട, ഇപ്പ പിള്ളേരാണേലും രണ്ടു ദിവസം കൂടുമ്പണ് പറയും നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, എന്ന് ആഹ് അതൊരു ടേസ് ട്ടാണ്.
ആഹ് ന്നാ വീട്ടില് സെയിം ഒണ്ടാക്കുന്നവരൂണ്ട്. എനിക്ക് പഷെ വലിയ ടച്ച് ഇല്ലാട്ടോ. ഈ ഷവർമയൊന്നും വീട്ടിലുണ്ടാക്കാനൊന്നും എനിക്കറിയത്തില്ല ബർഗറും അങ്ങനെയൊന്നും, പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നിന്ന് കാണും ഷോർട്സ്.
ആഹ് ഹോ ഹാ അഹ് അത് കണ്ട് നമ്മള് പരീക്ഷിക്യാ വീട്ടില്.
അതെ ഇഹിഹി.
അല്ല ഇപ്പൊ അങ്ങനെയാട്ടോ മിക്ക നമ്മള് ഫക്ഷണങ്ങൾ ഉണ്ടാക്കണതി പ്പൊ യൂട്യൂബ് ലെ റെസിപ്പി നോക്കി ഇപ്പ നാലുമണിക്ക് നല്ലരു കടിയുണ്ടാകണേൽ നമ്മള അങ്ങനെ പിള്ളേർ സ്കൂള് വിട്ട് വരുന്ന സമയത്തൊക്കെ ആവുമ്പളേ.
ആഹ് അതുകൊണ്ടിപ്പോ പെൺപിള്ളാർക്കൊക്കെ പുറത്തു പോയാലുവേ ഇത് നോക്കി
ആഹ് കഴിക്ക ആഹ് അതുണ്ടാക്കി കഴിക്കാ ഇപ്പൊ അത് എന്നസ് സാനം പുതിത് കണ്ടാല അപ്പളേ നമ്മൾ യൂട്യൂബ്നോട് ചോദിച്ച് അയ്ൻ്റെ റെസിപ്പി നോക്കി പിള്ളേർ തന്നൊണെങ്കിലും ഒണ്ടാക്കുന്നുണ്ട്.
ആഹ് ഇപ്പൊ യൂട്യൂബ് മാത്രല്ല ജെമിനി ഉണ്ടല്ലോ ജെമിനി.
ജെമിനി ജെമിനിയല്ല ചാറ്റ് ജി പി ടി അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊണ്ടല്ലോ അവരുടെയൊക്കെ ചോദിച്ച എന്തിനും ഒണ്ടല്ലോ സൊലൂഷൻ തരൂല്ലോ അവര്
ആഹ് ഇ ഇപ്പൊ ഞാനാണെങ്കി കൊറെ മെഡിസിൻ എ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാം ഞാൻ എനിക്ക് ഡൗട്ട് വരുമ്പം ജെമിനി ഡോക്ടറിനെ കാട്ടി
ആഹ് നമുക്ക് വിശദീകരിച്ച് തരുല്ലോ അല്ലെ സത്യമാട്ടോ ഇപ്പൊ എല്ലാവരും അതെ മ്ഹ് നമ്മക്ക് ആരോഗ്യ സംബന്ധമായി എന്നാ ഒരു പ്രശ്നം വന്നാലും ആഹ് നമുക്ക് നന്നായിട്ട് അവര് പറഞ്ഞു തരും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേ
ഇയ്യോ ഒരു ഒരു പേഴ്സൻ്റെടുത്ത് സംസാരിക്കുന്ന രീതീ തന്നെ നമ്മളടുത്ത് മറുപടി പറഞ്ഞ് തരും
അത് നെഗറ്റീവായിട്ടും നമുക്ക് കൂട്ടാം പോസിറ്റീവായിട്ടും അക അല്ലേ
ആഹ് അതെ അതെ അതെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഇപ്പൊ എനിക്ക് അലർജിയെങ്ങാണ വരുവാന്നെങ്കി ഞാൻ ചോദിക്കും ഈ മരുന്ന് കഴിച്ചത് പ്പൊ എനിക്ക് ഇങ്ങനെ ഒണ്ടായി അന്നേരം അവരയിന് സൊല്യൂഷനെക്കെ പറഞ്ഞേരും
ആഹ് സത്യമാ എന്തൊരു കാര്യത്തെ കുറിച്ച് നമുക്കിപ്പ പഠിക്കുന്ന കാര്യത്തെ കുറിച്ചാണെലും പിള്ളാരടുക്ക പറഞ്ഞു കൊടുക്കാൻ നമ്മക്ക് ചെലത് അറിയത്തില്ലെങ്കില് ഏഹ് ഇവരോട് ചോദിച്ച ന നന്നായിട്ട് വിശ് ദീകരിച്ച് നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലേ
അതെ അതെ
ആഹ് വിശദീകരിച്ച് നമുക്ക് താ അതൊക്കെ നല്ല ഒരു ഉപകാരാ ട്ടോ ഉം അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സി പഠിക്കുന്ന പിള്ളാരൊക്കെ ഒണ്ടെങ്കിൽ അവർക്കൊക്കെ ആണെങ്കി ഒരുപാട് മോഡൽ ക്വസ്റ്റൻസ് നമ്മൾ ചോദിച്ചാ മതി അവര് കറക്റ്റ് അത്
കറക്റ്റായിട്ട് പറഞ്ഞേരും
റ്റായിട്ട് പറഞ്ഞു തരും
പിഎസ്സി നോകുന്നുണ്ടോ
ആഹ് ഞാൻ പി എസ് സി നോക്കുന്നൊക്കെണ്ട് അട
ഏഹ് ക്ലാസിന് പോന്നോ അതോ ഓൺലൈൻക്ലാസണോ
ഇല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഇവിടെ പി എസ് സി ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഒരു സെൻ്ററുണ്ട് ആഹ് അവിടെ ഞാൻ പഠിപ്പിക്കാന്
അതോണ്ട് എക്സാമും എഴുതാലോ അന്നേരം
ആഹ് എക്സാം എഴുതുന്നുണ്ട്
ഉം ഉം ഇനി ഏതാ എക്സാം വി എഫ്
ഇനിയിപ്പോ ആഹ് ടെന്ത് പ്രിലിംസ് വരുന്നുണ്ടല്ലോ ഉടനെ ഉം പി എ സി നോക്കുന്നുണ്ടോ
പി എസ് സി നോക്കുന്നുണ്ട് ഞാൻ മെയിന് ആയിട്ട് നോക്കുന്നത് എൻ ഡി പി സ് സി റെയിൽവേ ആർ ആർ ബി ആണ്
ആഹ് അഹ് റെയിൽവേ ആഹ് ശരി ഒന്ന് വെച്ച് ടഫ് അല്ലേ പഠിച്ചെടുക്കാൻ അത്
ആന്ന് എസ് എസ് സി യുടെ കോച്ചിങ്ങിനാ ഞാൻ പൊക്കൊണ്ടിരിക്കുന്നെ
ആഹ് പക്ഷെ നല്ലതാ അ ജോ നമുക്ക് ഒരു ലിസ്റ്റ് കി കിട്ടിയാലില്ലേ നമുക്ക് ജോലി ഉറപ്പാ പെട്ടെന്ന് വിളികേം അന്റെ റിസൾട്ട്
അതിന്റെ പ്രോസസിങ് എല്ലാം എളുപ്പവാ ഇപ്പം ഇന്നിപ്പം എക്സ് എക്സാം ആണെങ്കി അടുത്ത മാസം അതിൻ്റെ റിസൾട്ട് വരും അതിന്റെ പിറ്റേ മാസം വേണ്ട അതിന്റെ പിറ്റേ മാസം സെ സെക്കന്റ് സ്റ്റേജ് എക്സാമും കഴിഞ്ഞ് അതിന്റെ പിറ്റേന്ന് റിസൾട്ടും വന്ന്
നമുക്ക്
പിന്നെ പെട്ടെന്ന് അപ്പോയിൻറ്മെന്റും വരും ജോലി - - ക്കും കേറാം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം നടത്തിയെടുക്കും.
എല്ലാം നടത്തും പക്ഷെ ഇച്ചിരി പാടല്ലേ പഠിച്ചെടുക്കാൻ അതിന്റെ ആ ഞാന് കുറച്ച് പിള്ളേര് ഞങ്ങള് പഠിപ്പി ആഹ് സെന്ററില് ഇത് പഠിക്കുന്ന കുറേ പിള്ളേർ വന്നിട്ടാണ് ഇവരിങ്ങനിരിന്ന് പഠിക്കുന്ന കാണാവെ
ആഹ്
അപ്പം പിന്നെ ഏതും പാടാ പി എസ് തി ആണേലും മതി നമ്മള് പഠിക്കുന്നതണോ വരുന്നേ
ആഹ് അതെ പഠിക്കുന്ന അല്ല ചിലപ്പോ അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത് അത്
ആഹ് എന്തല്ലാ അതെ നമ്മള് ഓർക്കും ഈ ക്വസ്റ്റിനൊക്കെ അവരെവിടന്ന് പോയി തപ്പി കണ്ടുപിടിച്ച് വരുന്നതന്ന് ഓർക്കും. വേ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ഒക്കെയാ വരണത്.
ഉം കറണ്ട് ഒക്കെ ഇണ്ടോ അവിടെ
ആഹ് കരണ്ടൊക്കെ ഉണ്ട് മഴയാവുമ്പോം നമുക്ക് കരണ്ടിനിച്ചിരി പ്രശ്നം - - നം വരുവേ ഏഹ് ആഹ് അപ്പോൾ ഇത് ഇൻവേർട്ടറൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആക്കി വെക്കും
ഓ ഓ ആഹ് ഇപ്പം അപ്പം ഇൻവെർട്ടർ വെക്കുന്ന കൊണ്ട് ഇപ്പ പിന്നെ പഠിക്കുന്നതിന് പ്രശ്നം ഇല്ലല്ലോ.
അയില്ല അതി ആഹ് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ല്ല
ഉം ഉം ഉം
ഇനിയിപ്പോ മഴക്കാലം തുടങ്ങുവല്ലേ ഇനി അപ്പൊ മിക്ക ദിവസവും കറണ്ട് കാണത്തില്ലായിരിക്കും
വെക്കേഷനൊക്കെ ക നന്നായിട്ട് അടിച്ചു പൊളിച്ചോ
വെക്കേഷൻ ആഹ് കുറച്ച് അടിച്ച് പൊളിച്ചു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പിള്ളോരെ കൊണ്ടൊക്കെ പോവുക്കെ ചെയ്തു. അത്യാവശ്യം അടിച്ചു പൊളിച്ചു നി ഇപ്പ സ്കൂള് തുറക്കാറായില്ലേ ഇപ്പൊ ഒന്നിനും സമയം ഇല്ല.
ആഹ്
പിന്നെ ചൂടായിരുന്നല്ലോ വെക്കേഷൻ സമയം മുഴുവേ
ആഹ്
അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ആഹ് ഇന്ന് ഇനി പൊറത്തോട്ടൊന്നും പോന്നില്ല?
ഇന്ന് ഇനി പുറത്തേക്കൊന്നും പോണില്ല.
മടിയായി മഴ പെയ്ത
മഴ അത് സത്യമാണെ ഇന്നിപ്പോ എങ്ങും വീട്ടിങ്ങ് ഇരിക്കാം. എന്നോർത്തു അതില് നല്ലായിട്ട് മഴ മൂടി കെട്ടി കിടക്കുവ നമ്മള് പുറത്തിറങ്ങിയാലും ആഹ് പെട്ടെന്ന് മഴ പെയ്യാൻ ചാൻസ് സുണ്ടേ അപ്പൊ പിള്ളാരെ കൊണ്ടൊക്കെ പോകുമ്പോ നമുക്കൊരു ബുദ്ധി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ആഹ് ജൂൺ ഒന്നിന് തന്നെ സ്കൂൾ തുറക്കു ക്കുന്നാ പറഞ്ഞേക്കുന്നേ എനിരു മാറ്റം വരില്ലായിരിക്കും ശരി എന്നാ നമുക്കന്നടക്കിനി ഉം വിളിക്കാം എന്നാ